ഞാന വേം വെച്ചക്കാണ് നമ്മക്കത് ചെയ്യാനേ
ആ
ഉം അപ്പൊ അങ്ങനെ ചെയ്താ എന്നാ ഞമ്മക്ക് നമ്മളെ ബോഡിയൊക്കൊന്ന്
അതാണ് അപ്പം ഈ ഷുഗറിനൊക്കെ ഈ വ ഇത് നല്ലോണ് ചെയ്യണന്ന് പറയുന്നുണ്ടല്ലോ
ആ അതാണ് ഞമ്മളയ്ൻ ഇപ്പത്തെ ഈ ഒരു സമയത്ത് ഞമ്മക്ക് മേനിഅനങ്ങി ള്ള പണില്ലല്ലോ ഇപ്പൊ ഇന്ന് ഇവടെ തക്ണ് തിരുമ്പ ഉള്ളതൊക്കെ കൂടിമ്മ മിഷീലിട്ട് ഓട്ടോമാറ്റിക്ക് വാങ്ങിയണ്പ്പോ പുതിയതേ
ഉം
ഉം പിന്നെ തുടക്കാനും മെഷീൻ വച്ചു
ഉം
പിന്നെ അ സിറ്റ്ഔട്ടും എന്താണ് അടക്കെ രാവിലെ ച ചായ കുടിക്കാൻ ഒരു ഉസ്താദ് വരുന്നുണ്ട് ഒരു മോല്യാരുട്ടി വരുന്നുണ്ട് രാവിലെ ഇവിടെ പള്ളിയിലുള്ള
അയാൾ വരുമ്പോക്ക് അടിച്ചലും തുടക്കലും ഒക്കെ കഴിച്ചും പിന്നെ പണിയൊന്നും ഇല്ല ല്ലോ പിന്നെ അടുപ്പത്തൊന്നും തീയ് മൂട്ട് ണും ല്ല ഗ്യസ് ഇമ്മ നെയ്ച്ചോറും ചിക്കൻ കറിം വെച്ചു ആഹ് പിന്നെ ത്ത് പണില്ലല്ലോ
ഉം
ആഹ് ഇന്റെ ഇമ്മ ഇവിടെ ഒറ്റക്ക് ബോറ് അടിച്ച അടിച്ച് ടിച്ച് ഒരു വിധായിന് ആങ്ങള പോയി ചെറിയാങ്ങള ചെറിയാങ്ങള തന്നെ ഞാൻ മലേഷ്യക്കന്നെ പോയി
ആഹ് ങ്ങട്ട് ഓനല്ലേ നോ ഇവിടെന്തോ ഉ എന്തോ പണി ന്നോഎന്തോ ങ്ങള് പറ്ഞ്ഞേ
അഹ് രണ്ടാമത്തെ അങ്ങളല്ലേ വണ്ടിന്റെ വ ആ മോനെ പഠിച്ചത് അങ്ങനെ നി ഈ ഡോറിന്റെക്കെ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ച് പിന്നെപ്പ ഓനെ ഇങ്ങനെ വേറെ പണിയാണ് അപ്പൊ അയിനി ഇങ്ങനെ ഓരോ സ് സ്ഥലത്തക്ക് കമ്പനി കൊണ്ടുപോകും കോർഡിനേറ്റർ ആയിട്ടാണ് ഉം ഇപ്പൊ മലേഷ്യക്കാ പോയിണത് അപ്പൊ ഞ്ഞ് പ്പ മ്മ നാത്തൂനെ ഇല്ല ഇവിടെ ഉമ്മ ഒറ്റയ്ക്കിരുന്ന്ട്ട് ബോറടിച്ച് അവിടെ ആരും ഇല്ലാഞ്ഞപ്പോ അങ്ങനെ വന്നതാണ് അ എന്നെ പണിയൊന്നും ഇല്ല വെള്ളൂരാണെങ്കി ഇപ്പോ കൊറെ നമ്മക്ക് അവിടെ ആകുമ്പോ നോക്ക്ണ ഫുള്ളും പണിയായാണേ ക്കാരം തൊടൂക്ക് നോക്കിയാ അവി ടിം കൊറെ പുല്ല്ണ്ടാവും മേലേക്ക് നോക്കിയാൽ ഫുള്ള് മാറാലിം പൊടിയും അതും ഉണ്ടാവും ഞാ ങ്ങനെ തട്ടി തട്ടി ഇപ്പൊക്കെ ഇങ്ങനെ ലെവലായിട്ടോള്ളു ഇന്നലെ ഞാന് പോന്ന അപ്പംത്തന്നെ ഞാൻ ഇമ്മാനോട് പറ് ഞ്ഞിനി ഇന് ഞാനിങ്ങട്ട് പോയാ ഇ വിടെ വിരുന്നേര് വരും പറ്ഞ്ഞിനേ അപ്പം ഞാനി ഇവിടെ ഇങ്ങട്ട് എത്തിയിട്ടുള്ളൂ അപ്പോയ്ക്ക് മോനെ അവിടെ ജ് മോന്റെ ഒപ്പം പണിയെട്ക്ക്ണ അവിടുത്തെ മുതലാളിം പെണ്ണുങ്ങളും കുട്ടിയാളൊക്കെ കൂടി വന്നിക്ക്ണ് ഞാനിവിടെ ഏഹ്
എന്നിട്ട് എന്തല് വന്നിട്ട്
വന്നിട്ട് ഒരു എന്താണ് വന്ന് പറ്ഞ്ഞോക്കുമ്പം ഞങ്ങളെ നാട്ടില്ള്ളതന്നെയാണ് എന്തോ ശിതു എന്തോക്കോ പൊറത്ത്ന്ന് ചായക്ക് സ്നാക്ക്സാള് കൊണ്ടന്ന് പിന്നെ ജ്യൂസ് ഒക്കെ അടിച്ചക്കാണ് ഞാൻ ഇവിടല്ലേ
ആഹ് ഉം
സ്നേ ഇജ്ജ് പറഞ്ഞ മാതിരി എന്നെ ഇജ്ജ് പോയപ്പോ ഇവിടെ വിരുന്നേരന്ന് റ്ഞ്ഞ് അപ്പോ മോൻണ്ട് വിൾച്ച് ണ് അ പോയി ഇജ്ജ് പോണത് ഞാൻ അറിഞീല്ല ഏഹ് അഹ് റ്റെ ങ്ങള മോൻ പറഞ്ഞതും ഇല്ല ഇന്നോട്
മോനോട് ഇങ്ങള് പോകുന്ന് പറഞ്ഞില്ലേ നു
അ ഓല് പറഞ്ഞിട്ടില്ല ലോ എപ്പ്ളേലും ഞങ്ങൾ പോകണ്ട്ന്ന് അയാൾക്ക് ഞ്ഞൊര് ആഴ് സെ ഒള്ളൂ ലീവ് ആ അപ്പ എപ്പളിേും പോേണ്ട് കാരണം അപ്പോൾ എപ്പളെലും പോണ്ട് വന്ന് നോക്കുമ്പോൾ ഞൾക്ക് ഇവിടെ അറവൻങ്കര ഞങ്ങള അടുത്തൊക്കെ തന്നെയ ആണ് വീട് വീടൊക്കെ പറ്ഞ്ഞന്നൊ പിന്നെ ഇപ്പം പറ ഇവര് പഠിക്ക്ണ സ്കൂള് തന്നെയണല്ലോ അവരെ കുട്ടിയോളും പഠിച്ച്ണ
ഉം
ആഹ് അപ്പൊ ബസ്സില് ബസ് ഇവിടെ നിർത്തല്ണ്ട് ഇവിടന്ന് കുട്ടിയാള് കേയറലുണ്ട് ന്നൊക്കെ പറ്ഞ്ഞ് ലയ് ആ കുട്ടി ന്നട്ട് ' പിന്നെ ഇന്നൊ വിളിച്ചീനി അയിൻ്റെപെണ്ണങ്ങള്ന്നെ വിളിച്ചീനി. ഉച്ചാണ്ടക്കെ സംസാരിച്ച് നമ്പറൊക്കെ ഉമ്മാൻ്റെക്ക്ന്ന് വാങ്ങിക്ക്ണ്.
ഓ.
ആ ഏതാലും. വെന്നല്ല രാത്രി കൂടി പണിയാ. വിളിക്കാനും സമയല്ല. നല്ല ചൂടു ആണ് എത്രേ ഡിഗ്രിയാണ്റഞ്ഞു. വളിച്ചുമ്പളൊക്കെ ഭയങ്കര താ.
ഉം ഈ സമയത്താണല്ലോ ഏസിന്റെ പണിയൊക്കെ അധികണ്ടാവ.
ആ അതന്നെ. മറ്റേത് ഏത് തെരക്കാണെങ്കിലുംകുറച് നേരൊക്കെ വിളിച്ച് ഇങ്ങനെ തമാശയും കാര്യൊക്കെ പറഞ്ഞ്. അങ്ങനെ ആുമ്പോ നമുക്ക് കും തന്നൊരിതാണല്ലോ ഇപ്പോ വിളി അച്ഛമ്മ പറയാനും മുണ്ടാനും പോലും സമയല്ല. ഫോട്ടംങ്ങട്ട് ആയച്ച് തരുംഅവടെ പണി ട്ക്കണ ഫോട്ടം. അപ്പൊ പിന്നെ ഒന്നും അങ്ങട് ചോയിച്ചാനും പറയാനും തോന്നൂല്ല.
ഉം
ആ അതെ. ഉം.
എാന്തായ് സ്വന്തമായിട്ട് നോക്കണം. വണ്ടി വാങ്ങണം നൊക്കെ. പർനൊ
ആഹ്, ആ നോക്ക്ണ്ട്. ഇനി ഇയാള് ഇയാളി പ്പം ഇവരെ ഏൽപ്പിച്ചല്ലേ നാട്ട്പോയത്. മൂന്നാസായി നാട്ട്ക്ക് വന്ന്ട്ട്. ഇയാളെ പണിയൊക്കെ പ്പം വരല്ലൊ ഇട്ക്കണ്. പൈസയൊക്കെ ണ്ടാകുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സേഫ്റ്റി ല്ലാ ത്ത പണിയാണ്.
ഒരുസമാധാനും ല്ല എനിക്കും തന്നെ പേടിയാണ് നമുക്കൊരു ബാ ത്തിരുന്നിരിക്കണ പണിയാവുമ്പോ പ്രശ്നല്ലല്ലോ. ഇത് വണ്ടില് പോവലും. ഔ ടൊ റെഡി ആക്കലും ഇവടെറെഡി ആക്കലൊക്കാ വുമ്പളേ.
ഉം.
ഭയങ്കര ഇതന്നെഎണ്. നാളെ സയ്നാ മേഡത്തിൻ്റെ നാൽപ്പതാണ് പ്രസവിച്ച് ടക്കകല് യ് നോ.
എന്താ പിന്നല് ഞാർഞ്ഞില്ലന്നറയും.
എങ്ങനെ.
പ്രസവിച്ചോരഞ്ഞല്ല.
അറിഞ്ഞില്ല നാളെ നാല്പ്പതാ. ഇന്ന് ഇന്നെ വിളിച്ചാണ്ട് പറിയാണ് അനക്ക് ഇന്നെ കാണാനൊന്നും പൂതില്ലേ?
ഉം.
അള്ളാ ഞാൻ പറയാ അന്നെ കാണണന്ന്ണ്ടെങ്കി യെവ്ടെ വരണം. ഞങ്ങക്ക് മൂന്ന് നാല് ബസ്സേറി പോകണം.
ഈ വടന്ന് മലപ്പുറത്ത്ക്കെന്ന് കേറണം പിന്നെ എന്താ പറയാ ഔടുന്ന്. വേറെ ബസ്സേറണം വേറെ ബസ് നാല് ബസ്സ് കേറി പോണം. ഓളെ പിന്നെ ഓട്ടോ വിളിച്ചും പോണം. എങ്ങനെ ഓളെ നാട് ഞങ്ങളെ നാട്ടിലാണല്ലോ ഇങ്ങട്ട് വരുമ്പൊ കാണാറ്ഞ്ഞ് ഞാന്. ഉം നാളെ പരിപാടിയാണ് ഒക്കെ പറഞ്ഞീനു. ഹാ പിന്നെന്താ കുട്ട്യാളൊക്കെ എപ്പളാ വര യ
ടിന് വൈകുന്നേ രാവും.
വൈകുന്നേര
മൂന്നെ മൂന്ന് മൂന്നേകാലം. ക്കാവും ഐറെ ഇസ്സിം വരാന് വാഫിയ നാല് മണി. വെള്ള്യായ്ച്ചായതോണ്ട് അഞ്ച്ല്.
ആഹ മറ്റോളോ എന്ത്യുന്നോള പേര്? ആഹ് ഒമ്പതില് ലേ? ഏതായലും ഒക്കെ പഠിക്ക്വോ?
വാഫിന്റെര്യം കഷ്ടാണ്.
ഉം ഈ. ഇവൾ ബടി അതാക്കണ ഒരാള് ഇന്ന് പ്പ ഇവർക്കിപ്പോ സ് സ്കൂള് തൊർന്നാരെ എല്ലാ വിഷയത് ത്തിന്റെ ഓരോ ചാപ്റ്റർ എടുത്ത് കയിഞ്ഞു. അയ്ന്റെ മന്ത്ലി ടെസ്റ്റ്പ്പ നട്ന്നോണ്ട്ക്കാട്ടോ.
ആഹ് ണ്ട് അത് പല്ലടെണ്ട് ഇവടിണ്ട്.
ആഹ് ആ ആ അത് ഫസ്റ്റ്ത്തെ ആക്സ എ തിന്റെന്ന് ടീച്ചർണ്ട് ൻ്റെ മെസ്സേജയ്ച്ച്ണ്. ചാനൊന്നും എയുതിട്ടില്ലല്ലോ അർഞ്ഞാണ്ട്. അപ്പ ഞാ ടീച്ചറോട് പർഞ് ഞാങ്ങനെ മൂത്തചിന്റെമ്മ മര്ച്ചതേനി -
ഏഹ് കാരണം പറയാണ്ടല്ലോ.
അതെ അവ ഇൻക്ക തീരെ നോക്കാ അപന്ന് പിന്നെ ഇന്നലക്കത്തെ എക്സാം ഇന്നലെ ഇ വി എസ് ആണ് അപ്പ ഇന്നലെ എങ്ങനെണ്ടന്ന്. ഇന്നൊടർഞ് ഇച്ചി ലാസ്റ്റ്ത്തൊക്കറിയേനി അതായ്ത് മീനിൻ്റെ. ഫോട്ടം തന്നിട്ട് അയ്ൻ്റോരോരോ ബോഡി പാർട്സാള് ഇതാനേനു. അതൊക്കെ ച്ച പക്ഷെ സമയം കിട്ടിലവന് അള്ളാഹ് ഇഞ് ഞാൻ ടീച്ചറോട് എത്താ പറയ.
ഹ ഹ ഹ ഹ.
ന്നാ അൻക്കറിണത് ഫസ്റ്റ് എയ്തി കൂടെന്യോർഞ്ഞപ്പ മ് അത് ഇന്ന്പ്പ അറബ്യാണ് ന്നട്ട്പ്പം ഇന്ന് രാവിലെ ഞാന് ക്ലാസ്സൊക്കങ്ങനെ ഒന്ട്ടൊട്ത്ത്. നോക്കിയപ്പോ കൊറേ അയ്ലൊക്കെ നോക്കിര്ക്കും ന്നല്ലാതെയ്.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
അറീല റ്റങ്ങക്കൊന്നും പഠ്ച്ചാനും ആവുല. അല്ലേ ഒര് പഠ്ച്ചാലല്ലേ മാർക്
ഉം അതെ ഇത് നമ്മള് പറയാന്നല്ലാണ്ട് ആ നേരം. ഏഹ് എന്തെങ്കിലു ആയിറ്റ് വിഷയം മാറ്റി വേറെന്തിനെങ്കിലും പോവും.
അതെന്നേണയ് ഇന്നട്ടിൻ്റെ രണ്ടാമത്തത് വന് പർഞ്ഞൊട്ക്കണി ഇജ് ഇബട്ന്ന്ങ്ങനെ- അനക്ക് സ്കൂൾ ഓം പിന്നെ സ്കൂൾന്ന് പഠ്ച് വരും. അനക്കു ഔട്ന്നന്നെ പഠ്ച്ച് പോന്നൂടെ ഇവട്ന്ന്ങ്ങനെ പഠ്ച്ച് കുട്ട ചെറുതിന് പിന്നെ- ഓന് പിന്നെ ഓന് ഓന്.
രണ്ടാമത്തോനെത്രേല?
രണ്ടാമത്ത എട്ടില്.
ആഹ് എട്ട്ല് ലേ?
ആഹ് മൂന്നാമത്തെ നാലില് ബഫിയന്റെപ്പാണ്.
ആഹ് അല്ല ഓളഞ്ച്ല്.
അഞ്ചില് ലേ ആ ആഹ്
ഇബ രണ്ടാളുപ്പ ഫസ്റ്റ്ന്നാ അട്ത്ത എസ് എൽ സി ള്ളവ് മിസ്‌ബ.
ആഹ് ആഹ് ആഹ്.
ന്നറ്റ് ഉം.
അപ്പോഴക്കൊക്കെ എസ് എൽ സി ഇല്ല്യാതാവും തോന്നണ്ട്.
ആഹ് .
ആഹ് ഇഞ്ഞ് താണ് ഞ് പ്ലസ് ടു ആണ്. ങ്കാരല്ലോ അങ്ങനെക്കെ പറിണതാ ശര്യാവോന്നറീല. മഉം ശരിയാവാണെന്നുണ്ടെങ്കിൽ പിന്നെ അപ്പോ അതിൻ്റെേറെ ഡബ്ള് അയ്ന് ബുദ്ധിമുട്ടുണ്ടാവും.
ഉം.
ഏതാലും എന്തൊക്കെയാ അറിയില്ലന്നിട്ട് അവിടുന്ന് പഠിച്ച് പോന്നുടേ അൻക്ക്ന്ന കുട്ടൂന് പിന്നെ ഓൻ്റത് ഫുൾ ക്ലിയറാവണെട്ടോ.
അങ്ങനെ ആയ ഒരു സുഖാണ്
ആ ഓര്ക്ക് ഓന്റെ എയ്താള്ളത് ഓനെഴുതണം, ഇംഗ്ലീഷിനൊരു ഗ്രൂപ്പ്. ആഹ് ഇംഗ്ലീഷിനൊരു ഗ്രൂപ്പ്ണ്ട്. മലയാളത്തിന് ഒരു ഗ്രൂപ്പ്ണ്ട് മദ്രസത്തിന് ഒരു ഗ്രൂപ്പ്ണ്ട് ആ എല്ലാ ഗ്രൂപ്പ്ക്കു അന്നാന്ന് ത്തത് വായിച്ച് ഉടുംമാണ്. ഒരു അവിടെണ്ടോ അങ്ങനെ? ഹലോ?
ആഹ് അലോ ആഹ് ആഹ്. പ്പ കേക്ക്‌ന്ന്ണ്ട്
ആഹ് ഞാൻ വിളിക്കട്ടോ.
ആഹ് ഓക്കെ